ആഹ് അത്‌ നെറ്റ്‌വർക്ക് ഇഷ്യുണ്ട് ചെർങ്ങന അതോണ്ടാ ഞാൻ ചോയ്ച്ചേ
ആഹ് ആഹ് ഇവിടേണ്ട് റെയ്ഞ്ചിഷ്യു നല്ലോണണ്ട്
ആഹ് ഫുഡ്ഡയ്ച്ചോ നല്ല വിശേഷം അവ്ടെയോ
ചൂ ഫുഡ്ഡയ്ച് ചിട്ടിൽ ല ചായ ആഹ് പത്ത് മ
ആഹ് അതാ ചോയിച്ചത് ആ നെറ്റ്‌വർക്ക് കട്ടാവുന്നുണ്ട് ഞാൻ നോക്കട്ടേ ഒരു മിനിറ്റ് അത് ചെറിയൊരു ഇഷ്യു ഉണ്ട് നെറ്റ് വർക്കിന്റെ ആഹ് ഇപ്പൊ പറഞ്ഞോളൂ ഉം ഇല്ല ഇന്ന് ഇപ്പോ നല്ല വെയില് കാണുന്നുണ്ട് രാ നല്ല മഴയായിരുന്നു കാറ്റും മഴയൊക്കെ ആയിട്ട് കുറേ എന്തൊക്കെയോ ഈ ഇടെയും ചെയ്തു ഉം നല്ല കാറ്റായിരുന്നു മഴേനെക്കാളും
ആഹ് ഇന്നലെ ഇവിടെ നല്ല മഴയും കാറ്റു വായിരുന്നെ ഇപ്പൊളും മഴയുണ്ട്
ഇപ്പ ഇവിടെ വെയില് വന്നിട്ടുണ്ട് ഇനിയിപ്പം മഴ പെയ്യല ഞങ്ങൾക്ക് കുളി ദോശയായിരുന്നു
അവിടെല്ലാം റേഞ്ച് പോയല്ലേ ഇവിടെ അപ്പം ആഹ് വെള്ള അപ്പം അങ്ങനെ തന്നെ ആകും വ
അങ്ങനെ പറഞ്ഞാലല്ലേ അറിയുള്ളൂ ഉം അല്ല പുളി ദോശേന്നാ ഞങ്ങളെ ഭാഗത്ത് ത്ത് പറയാ ആഹ് പിന്നെന്തൊക്കെ ഹൗസ് വൈഫ് ആണോ
ആഹ് ആഹ് പുളിശ അത് ഞാൻ ആദ്യായിട്ടാണ് കേൾക്കുന്നത് ആഹ് ഇപ്പൊ കേൾക്കുന്നില്ലേ ഇപ്പ കേൾക്കുന്നില്ലേ ആ ഉച്ചക്കത്തേക്ക് ഫുടൊക്കെ റെഡി ആയോ
ഇല്ല ചോറായിക്കൊണ്ടിണ്ട് നാടൻ ഭക്ഷണം തന്നെയാണ് ഇന്ന് ഉം സ്പെഷ്യലൊന്നുമില്ല അവിടെ സ്പെഷ്യലാണോ
ഇവടെ മീൻ വാങ്ങിയിട്ടുണ്ട്
ആഹ്
ആ അങ്ങനെ
ഉം പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ ഞങ്ങളിവിടെ കുറച്ച് വെള്ളരി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കറി വെക്കാലോന്ന് പറഞ്ഞിട്ട്
ഇവിടെ കൃഷിന്ന് പറയാനൊന്നുല്യാ ആ എന്താ സാധാ ഞമ്മക്ക് ആഹ് ആഹ് വഴുതന ഉണ്ട് അതേപോലെ മുളക് മുരിങ്ങ അങ്ങനത്തെ സംഭവം ആഹ് ഇതൊക്കെ തന്നെ ഉള്ളു അവിടെയോ
ആഹ് ഇവിടെ വെള്ളരി കോവ അതൊക്കെ ഉണ്ട് അപ്പൊ വെള്ളരി ആയിട്ടുണ്ട് അത് കറിയാക്കാലോന്ന് പറഞ്ഞിട്ട് ആഹ് അതെ അങ്ങനെ ചെ ചെയ്തു വെള്ളരിയും പരിപ്പും സാമ്പാറ് പോലെ അങ്ങനെ ചെ ഉം കുട്ടികളുണ്ടോ
ആഹ് മക്കള് സ്കൂളില് പോയിട്ടുണ്ട് അവിടെയോ
ഇല്ല എനിക്ക് കുട്ടികളായിട്ടില്ല പ്രെഗ്നന്റാണ് ആഹ് കല്യാണം കഴിഞ്ഞ് ട്ട് എത്ര വർഷായി
കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി
ആണില്ലേ എന്റത് രണ്ട് വർഷേ ആയിട്ടുള്ളൂ
ആഹ് ആഹ്
ഉം ഇപ്പൊ സിക്സ്ത് മന്ത് പ്രഗ്നന്റ് ആണ് ആഹ് നാട്ടിലാണ് വർക്ക് ചെയ്യുന്നെ നിങ്ങടെ ഹസ്ബന്റ് നാട്ടിലാണോ
ആഹ് അതെ അതെ നാട്ടിലാണ്
ആഹ് എന്റെ ഹസ്ബന്റ് ഫാബ്രിക്കേഷൻ എന്ന് പറയും വർക്ക് അറിയോ
ആഹ്
സീലിങ് ആഹ് അതെ കിച്ചന്റെ ഒക്കെ അതിന്റെ നിങ്ങള ഹസ്ബൻഡ് എന്താ വർക്ക് ചെയ്യുന്നെ
എന്താ ഫർണിച്ചറിന്റെ ഷോപ്പിലാണ്
ആഹ് ആണില്ലേ
ആഹ് ആഹ്
ഹസ്ബൻഡെ വീട്ടിലാണുള്ളത്
ആ അതെ അതെ നിങ്ങളോ
അല്ല ഞാൻ എന്റെവീട്ടില ഉള്ളത് എന്റെ നാട്ടിലാണെങ്കിലും റെസ്റ്റിലാണ് ഇന്നാലും എന്റെ നാട്ടിൽ ആ സിസ്റ്റം ഇല്ല ഹസ്ബൻഡെ വീട്ടില് നിൽക്കണംന്നില്ല ആഹ് അവിടെ എന്നാലും പ്രശ്നംല്ല ഹസ്ബൻഡറിന്റെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നിക്കാം ഹസ്ബൻഡറിന്റെ വീട്ടിൽ നിൽക്കാം എന്നാലും കെട്ടിച്ചു കൊണ്ടോയാലും പെൺകുട്ടികള് സൊന്തം വീട്ടിലാ നിക്കു നിക്കില്ലഇവിടെ നിന്റെ നാട്ടില് ആ അതെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുംല്ല അ എങ്ങനെ നിക്കുന്നെ ഉ നി ഇപ്പൊ അങ്ങനെ നിക്കുന്നതിന് പ്രശ്ന ഇല്ല ഇനിയിപ്പം ഏഴാ മാസത്തെ ചടങ്ങ് എങ്ങനെയാന്ന് അറിഞ്ഞുടാ ഹസ്ബൻറിന്റെ നാട്ടിൽ ആ സിസ്റ്റം ആണ് കേട്ടോ ആ അവിടുത്തെ ത്തെ പോലെയാണ് അവിടെ നിക്കണം എന്നാണ് പക്ഷെ ഹസ്ബിന്റെ നാട്ടിലാ ആയതുകൊണ്ടും പിന്നെ എനിക്ക് പ്രസ്റ്റ് പറഞ്ഞത് കൊ ണ്ടക്കെ ഇനി പ്പൊ ട്രാവലിംഗ്പറ്റൂലല്ലോ ഞങ്ങള് ലീ ഹസ് - ബെന്ന് ഹസ്ബൻന്റെ ജോലിക്ക് ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ട് വരെലും ലീവ് കഴിഞ്ഞാല് ജോലി ആകുമ്പോ അങ്ങോട്ട് പോവല് അങ്ങനെയൊക്കെയാണ് അപ്പോ ഇനി അങ്ങനെ പറ്റൂലല്ലോ അതുകൊണ്ട് ഇവിടെ ക്കിയതാ ഉംഇനിപ്പോ ഇവിടെ നിന്നാമതിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ആക്കിയതാണ്
ആഹ് ഹ സിനിമയൊക്കെ കാണോ
സിനിമ കാണല്കുറവാണ് ഇപ്പൊ ലാസ്റ്റ് എനക്ക് അധികം ഇൻവെസ്റ്റിഗേഷൻ ഇല്ലേ ഇങ്ങനെ പോലീസിന്റെ അതാണ്ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം
ട്ടം
ആ പിന്നെ വെറുതെ ഉള്ള ഇങ്ങനെ കോമഡി അങ്ങനത്തെ കൊറെ മൂവിസ് ഇല്ലേ വെറുതെ ഇങ്ങനെ ക പോവാനുള്ളത് അങ്ങനത്തെ വല്യ താല്പര്യമില്ല നല്ല ക ഇതകളുള്ള നല്ല ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ കൃഷിയൊക്കെ പോലെ
ആഹ്ആ ദൃശ്യം ഞാൻ ഇന്നലെ കണ്ടു ഇന്നലെയാണ് കണ്ടത്
ആഹ് അതെ അതും വല്യയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് സെക്കൻഡ ആണ് കുറച്ച് കുറച്ചു കുടിബെറ്റർആയിട്ട് തോന്നിയത് ഇത് വലിയ ഇതായിട്ട് തോന്നില്ല അതെ അങ്ങനെ അങ്ങനെയുള്ളത് മാത്രമേ കാണലില്ലു
അതാണ് കാണാനൊ രു ത്രില്ല്ള്ളത്
ത്രില് ഉള്ളത് അത് നമ്മുക്ക് കണ്ടിരിക്കാലോ അടുത്ത നെക്സ്റ്റ് എന്താവും നെക്സ്റ്റ് എന്താാവോന്ന് വിചാരിച്ചിട്ട് ഉ പിന്നെ ചില കഥകളൊക്കെ വെറുതെ ഇങ്ങനെ ലാഗ് ടുപ്പിക്കും അങ്ങനെ ഉള്ളതിനോട് വല്യ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊല്ലാ എല്ലാ മൂവിസും അങ്ങനെ കാണണില്ല അതുകൊണ്ട് അത്യാവശ്യം ഇങ്ങ ഉള്ളത് ഇതാവുമ്പോ നമുക്ക് എന്തെങ്ക പഠിക്കാനുള്ളതും വകയുണ്ടാവുംഅതിൽ എന്തെങ്കിലും നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടും അതുകൊണ്ട് കാണുന്നല്ലാതെ പിന്നെഇൻട്രസ്റ്റ് ഇല്ല മൂവീസിനോട് നിങ്ങളെല്ലതും കാണുവോ
മൂവീസ് ആ ഏ ചിലതൊക്കെ കാണും ഇങ്ങനെ ത്രില്ല് അങ്ങനെ കാണാൻ കൊറ ഫോണില ക്ക് ഓരോന്നക്കെ കണ്ട് നമുക്ക് കാണാനൊക്കെ ഇങ്ങനെ
അതെ ഇപ്പൊ ഫോന്എല്ലാം വരുന്നുണ്ടല്ലോ അതൊണ്ടാണ് അഹ് പിന്നെയും കാണുന്നത് അല്ലെങ്കും മുമ്പ് തീരെ കാണുന്നുണ്ടായിരുന്നില്ല ആ ഫസ്റ്റ് ഫറ്റ് ടൈം ഫസ്റ്റ് ചെറിയ വീടുണ്ടായിരുന്ന സമയത്ത് നമുക്ക് മുന്നേ പഴയ വീടുണ്ടായിരുന്ന സമയത്ത് അവിടെ ടി വി ഉണ്ടായിരുന്നു അപ്പൊ അവതില് സിനിമ ഒക്കെ കാണലുണ്ടായിരുന്നു പിന്നെ പുതിയ വീട് വെച്ചപ്പോ ടി വി വേണ്ടാന്നുള്ളരി ഇതായിരുന്നല്ലോ എനിക്ക് പരാതി റ്റി അതിന്റെ മുന്ന്ന്ന് മാറൂല. ആണല്ലേ? ആഹ് അതെ. അപ്പോ അങ്ങനെ ഇവിടത്തേക്ക്, അതുകൊണ്ട്, ഉം. ഫോണിൽ തന്നെ ഉണ്ടല്ലോ? അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ. ഉം ആർക്ക് ഫോണ് കിട്ടിയാല് അതില് തന്നെ ഒരുപാട് സൈറ്റ്, ഞാനങ്ങനെ എന്റെ ഫോണില് ഡൗൺലോഡ് ചെയ്തെട്ക്കലില്ലാ. ഒന്നെങ്കില് ഏട്ടത്തി എടുക്കും. അല്ലെങ്കി പിന്നെ ഹസ്ബന്റെട്ക്കും. അവരാരട്ത്തുന്നെങ്കിലും കണ്ടാലായി. അല്ലാതെ ഞാന് എടുക്കലൂ ഇതാക്കലില്ല. ഈ സ്റ്റോറേജിന്റെ സ്പേസിന്റെ കാര്യങ്ങളൊക്കെ ഇണ്ടായതുകൊണ്ട് എന്റെ
അങ്ങനെ കേറ്റൂല ആഹ്. ഞാനും അങ്ങനെ ഇന്ത്യേല് ഡൗൺലോഡ് ചെയ്യില്ല. ഇവടെ ഏതെങ്കിലൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കില് അത് വെച്ചിട്ട് കാണും. ഉം
അവരേന്ന് ഇങ്ങോട്ടാക്കിയാലും മതിയല്ലോല്ലെ?
ആഹ് എക്സാണ്ടർ വഴി കയറ്റും. അങ്ങനെയൊക്കെയാ ഞാൻ ചെയ്യാറ്.
പിന്നെ ഇവിടെ ഒരു ടി വി ഇണ്ട്. ഇങ്ങനെ യൂ. ഉം ഇവിടെ ടി വി ഇണ്ട് മറ്റേ ഇത്, എന്താ പറയാ, കേബിള് വലി ക്കാത്ത മറ്റേ യൂട്യൂബ് കണക്ട് ചെയ്യുന്ന അങ്ങൻത്തെ ഇല്ലേ, ഈ നെറ്റ്ഫ്ലിക്സ് അങ്ങൻത്തെ വെക്ക്ന്ന മാത്രം. അത് അങ്ങനെ ജസ്റ്റ് ഇതാക്കാനില്ലേ, അതില് കണക്ട് ചെയ്ത് കാണലൊക്കെ ഇണ്ടായിരുന്നു മുന്നേ. കൊറച്ച് മുമ്പൊക്കെ. അതിലു ഏട്ട ലു. ഈഹ് ബ്രദറ്ണ്ടെങ്കില് എടക്കിങ്ങനെ പാട്ട് ഇതൊക്കെ വെക് ക്കൂട്ടോ. അങ്ങനെ ആ ടി വി ല്. ഇങ്ങനെ ഇലക്ട്രിക് സാധനം ഇതാക്കി ഇടരുത് ആഹ് അതെ. അത് എന്റർടെൻമെന്റ് ആണല്ലോ? ഹ്മ്മ് അപ്പൊ ബ്രദർ അങ്ങനെ പറയും, എലക്ട്രിക് സാധനങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചാലത് പോവൂന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങനെ എടക്ക് എല്ലാവരും ഇര്ന്ന് കാണല് ഇണ്ടായിരുന്നു മുന്നേ. ഇപ്പൊ കൊറേയായില്ലേ. ബ്രദറ് പൊറത്താണ്. നിങ്ങളെ വീട്ടിലെത്ര ആളാ? ഉം
മൂന്ന് പേര്.
കണ്ടില്ല. ഹസ്ബൻറിന്റെ വീട്ടിലാ അല്ലേ?
ആഹ് ആഹ് മൂന്ന് ആൺമക്കളാണ്.
ആണ്ല്ലേ?
ഉം ഉം. അല്ല അല്ല നടൂത്തെ.
ആഹ് എന്റെ ഹസ്ബന്റൂ അതെ. അങ്ങനെയാണ്, നടൂത്തെയാണ്. ഹും ഒര്, പിന്നെ പെങ്ങളുണ്ട്. ഉം മൂത്തത് പെങ്ങളാണ്. അഹ് എവിടെ എന്റെ വീട്ടില്, എനിക്കോ? എനിക്ക് നേരെ പെങ്ങള്ണ്ട്. ഹസ്ബന്റിനും പെ, ഹസ്ബന്റിനും ഇണ്ട്. ആണല്ലേ? ഹസ്ബന്റിനും ഒരു പെങ്ങള്ണ്ട്. പെങ്ങളാണ് മൂത്തത്. പിന്നെ ഒരു ഏട്ടന്, പിന്നെന്റെ ഹസ്ബന്റ് പിന്നെ ഒരു അനിയന്. അങ്ങനെയാ വര്ന്നേ. ഉം. അവിടെ ഇങ്ങളെ വീട്ടില്? ആഹ് ട്രിപ്പ് പോവല്ണ്ട്. ഉം
ക്ക് എന്താ ഒരു പെങ്ങളു ഒരനിയനു ആണ്ള്ളത്. എന്താ ഹസ്ബന്റിന്റെ വീട്ടില് രണ്ട്, മൂന്നാൺമക്കളാണ്. ഒരു കാക്കണ്ട് ഒരനിയന്ണ്ട്. അങ്ങനെ.
ആഹ് ഹസ്ബന്റ് നടൂത്തതല്ലേ?
ആഹ് അതെ അതെ
ട്രിപ്പ് പോവല്ണ്ട്. ഇപ്പൊ പിന്നെ റെസ്റ്റ് പറഞ്ഞതോണ്ട് പോയിട്ടില്ല. ഇല്ലാ. ഇങ്ങള് പോവലുണ്ടോ? ഇനീപ്പ വെക്കേഷനല്ലേ പറ്റ് റ്റോ കുട്ട്യേളില്ലേ? ആഹ് അതെ കുട്ട്യേളൊക്കെ ക്ലാസ്സ് തൊടങ്ങിയാല്. അതെ ആഹ് വെക്കേഷന് പത്ത് ദിവസല്ലേള്ളു. അട്ത്ത് എവിടെങ്കിലും പോയി വരാനല്ലെ പറ്റുള്ളൂ.
ആ എടുത്തെവിടെലൊക്കെ പോവും ആ ഞാനിന്റെ വീട്ടി പോവും പിന്നെ ആ
അപ്പ പിന്നെത്ര ദിവസം ണ്ടാവുള്ളു ട്രിപ്പ് പോവാനേ
ട്രിപ്പതാണ് അപ്പൊ പിന്നെ അങ്ങനെ പോവലില്ല കൂടുതലും പോവലില്ലേടുത്തവിടക്കയിലൊക്കെ പോയി പോരും അത്രേ ഉള്ളു അല്ലാതെ ട്രിപ്പായിട്ട് അങ്ങനെ പോ പോവലൊന്നുല്ല അങ്ങനൊന്നും സമയില്ല കാരണം അവരെ സ്കൂള് നോക്കണം മദ്രസങ്ങനത്തെ സംഭവങ്ങളൊക്കെ ണ്ടായതുകൊണ്ട്
ആഹ് ആഹ് അപ്പൊ ഈ ഓണത്തിന്റെ ലീവിനും മദ്രസ്പ്പങ്ങനെ അവധി കൊടുക്കുന്നുണ്ടല്ലോ ൾ പൂട്ടിന്ന് പറഞ്ഞിട്ട് ആ കൊടുക്കുന്നുണ്ടല്ലോ അതെ മുന്നേ അങ്ങനെയിരുന്നില്ല മുന്നേ ലീവെടുക്കല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ക് ഉപ്പാൻ്റെ നാട്ടില് പോവാൻ നങ്ങടെ ഉപ്പാൻ്റെ നാട് മലപ്പറാണ് അപ്പോ ഒരു ദിവസ കൊണ്ട് പോയിട്ട് വരാൻ പറ്റൂല അപ്പൊ ഇവിടുന്ന് ഉസ്താദിനോട് പറയും ഞങ്ങള്ങ്ങനെ ലീവ്ടുത്തിട്ട് പോവാണ്ഹ് അങ്ങനെ പറയും അപ്പൊസ് താദ് ചോയ്ക്കും അപ്പൊ മദ്രസ് ലീവ്ള്ള സമയത്ത് ഇസ്കൂള് ലീവാക്കിട്ട് പോന്നില്ലല്ലോ ചോയ്ക്കും
ആഹ് ആഹ് ഇപ്പപിന്നങ്ങനെയല്ലല്ലോ
അതെ ഇപ്പ ലീവ് കൊടു ക്കണംന്നാണ് കാരണം കുട്ട്യൾക്ക് ലീവ് വരാതിരിക്കാൻ വേണ്ടിട്ട് മൊത്തത്തില് ലീവ് കൊടുക്കണംന്നക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കൊറെ നിയമങ്ങളൊക്കെ മാറിയില്ലേ ഉംഹ് അതെ ഇനിയിപ്പൊ കുട്ടികളങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന സമയല്ലേ ഹ്ഹ് എന്തെങ്കില്ണ്ടെങ്കില് ടീച്ചേഴ്സിനോടൊസ്താദ്മാരോടൊക്കെ ചോദിക്കും അങ്ങോട്ട് അതെ ഇപ്പൊ ടീച്ചറാവാനാ പേടി അതെ ഹ്ഹ്ഹ് ഉം പിന്നെന്തൊക്കെ
ആ ശരി
ആ ഓക്കെ
ആ